ഹലോ
എന്ത് വിശേഷം
ആഹ നല്ല വിശേഷം പറയുന്നു കേൾക്കുന്നുണ്ടോ
ആഹ കേക്കണ
ഓക്കെ ആ ആ കേൾക്കുന്നുണ്ട്
ഉം എന്താ പരിപാടി
ഒക്കെ പരിപാടി ഇത ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ ഇങ്ങനെ ഇരിക്കുന്നു
ആഹ ശരി
ഉം പണി ഒകെ കഴിഞ്ഞ ആഹ ചായ കുടിച് ആണോ ആഹ പിന്നെ മക്കളൊക്കെ
ഒരാൾെന്നെയ ഉള്ളൂ
ഒരാളള്ളൂ എന്താ പഠിക്കനാണോ ഏഴു മാസമായിട്ടേ ഉള്ളൂ ഓക്കേ ഉറങ്ങനെയാണ് ഇപ്പ ആള് എനിക്ക് രണ്ടാ അങ്ങോട്ട് ആ എനിക്ക് രണ്ട ആൺകുട്ടികൾ മൂത്താള് സെക്കൻ് സ്റ്റാൻഡേർഡ് പഠിക്കാണ് ഇളയ ഇളയാൾക്ക് ഇപ്പൊ ഒമ്പത് മാസം കഴിഞ്ഞിട്ടുള്ളു
ആഹ അങ്ങനെ എന്നിട്ട് ആള് ഉറങ്ങാ
ആ ആളെ ഇപ്പ കുറച്ച മുമ്പ് പതിനൊന്നര ഒരു പതിനൊന്നു മണി ആവുമ്പോ കുളിപ്പിച്ചേ തൊട്ടില കിടത്തും ആ പിന്നെ വെച്ച കൊടുക്കും താരാട്ട് പാർട്ടി ഫോണില് അത് കേട്ട കേട്ട ഇപ്പ അങ്ങോട്ട ഉറങ്ങ കൊടുക്കും പതിനൊന്നെ മുക്കാൽ ഒക്കെ ആയപ്പോഴേക്ക് ഉറങ്ങി പന്ത്രണ്ട് മണിയപോൾ ഉറങ്ങി അത് തൊട്ടിക്ക്ന്ന പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ എനിക്ക് കുളിക്കാലാ മൂത്താള് പോകുമ്പേക്കും ഉള്ള പണിയൊക്കെ കഴിയും എല്ലാ പണിയും കഴിയും ഉം ഉം ഉം ഹസ്ബൻഡിന്റെ കൂടെ ഒരുമിച്ചാണോ നിങ്ങൾ താമസിക്കണം ഉമ്മ വാപ്പ
ആഹ ഞങ്ങ ഒരുമച്ചയാണ് ആ ഒരുമിച്ചയാണ് ഞാനിപ്പ എന്റെ വീട്ടിലാണ് ഞങ്ങൾ ആ എനിക്ക് എനിക്ക് രണ്ട് നാത്തമാരുണ്ട് ഒരു മൂത്തച്ഛ ഉണ്ട് ഇപ്പൊ അമ്മായിമ്മ അവിടെയില്ല
അല്ല അപ്പൊ എല്ലാരും നിങ്ങൾ എല്ലാരും ഒരുമിച്ചാ താമസിക്കണത് ആണാ ആഹ അല്ല അപ്പൊ മൂത്താള് മൂത്തിത്താട ഉണ്ടന്ന് പറഞ്ഞില്ലേ ചേട്ടന്റെ ഭാര്യ
ആ ആള് ആളെ അങ്ങനെല്ല ഏ എന്റെ ഹസ്ബൻറിന് ഏട്ടനണ്ട് ഏട്ടന് പെണ്ണ് കെട്ടിയിട്ടില്ല
കെട്ടിട്ടില്ല ഓക്കെ ഉം ഉം
അങ്ങനെ ഓന് ഓന് പുറത്ത് ജോലി ചെയ്യാ പിന്നെള്ളത് പെങ്ങന്മാർ അവരെ കെട്ടിച്ച വിട്ടിട്ടുണ്ട്
കെട്ടിച്ചിട ആഹ ഹസ്ബൻഡ എന്ത് ചെയ്യണയെന്ന് ആണല്ലേ ആ ഹസ്ബൻഡ് എന്ത് ചെയ്യണ് പുറത്ത് ഗൾഫിലേ ആഹ് ആ അപ്പൊ ഇയാള് ഇയാളുടെ വീട്ടിൽ തന്നെ
ആഹ് ഞാൻ ഇപ്പോ എന്റെ വീട്ടിലാണ് അമ്മായി അമ്മ ഇല്ല അവിടെ ഉമ്മ ഇല്ല ഉമ്മ ഉമ്മാന്റെ വീട്ടില ആഹ അപ്പ ഞാൻപ്പ എന്റെ വീട്ടില് പപ്പയുണ്ടോ പാപ്പ ഇങ്ങനെ പണിക്ക് പോണാവില്ലേ അപ്പൊ പിന്നെ പാപ്പി ഞാൻ അങ്ങനെ ഒറ്റക്കെ നിക്കണ്ടേ
അപ്പൊ അപ്പൊ പണഴിഞ് വരുമ്പോഴോ മടർത്തോട്ടവോ അല്ല ഞാൻതെലക്കണവാ അപ്പൊ പണന് വരുമ്പോ ഒറ്റക്കൊക്ക ആഹ ഓക്കെ ഒരു പെങ്ങളൊ കെട്ടിച്ചേണ അല്ലേ ആ ആ ആ താട്ടന്റെറെ അടുത്ത്ോവും ആ് ഓക്കെ ഓക്കേ േ ആഹ ആഹ ഞാൻ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയിട്ട് ഇപ്പ മിനിയാന്ന് വന്നോള്ളു ഞാൻ ശനിയാഴ്ച്ച രാത്രി വന്നോള്ളൂ
ഇത് ഉമ്മാക്ക് ഓപ്പറേഷൻ പറഞ്ഞോണ്ട് ഇമ്മ ഉമ്മാന്റെ വീട്ടിൽ അവിടെയാണ് കുറച്ച് ദൂരം ത പൻ പറഞ്ഞണ്ട് ചങ്കല രണ്ട് മഴയുണ്ട് അപ്പൊ എടുത്ത കളയാൻ
ആഹ് ആ ആ് അപ്പൊ അവിടെ അവിടെയാണ് ആ
പിന്നെ അത് ഓപ്പശത്തിന കേയറ്റ
സ്വന്തം വ ആ സ്വന്തം വീട്ടിൽ ആരൊക്കെുണ്ട് ആണോ ആ ദൂര ആാണ് കാണിക്കണത്
ആഹ കൊറച്ചു ദൂരാണ് ഇൻഷൂർ കാർഡ് അവിടെ എടുക്കുള്ളു പറഞ്ഞിട്ട്
ആ ആ് ആ് അപ്പ അവിടെ കാണിക്കണതല്ലേ ഓക്കെ ഓക്കെ
കഴിഞ്ഞ മാസം പോയിട്ട് ഈ മാസത്തിന് അത് കിട്ടിയത് ഡേറ്റ് കിട്ടിയത്
കിട്ടിയത് ഓക്കെ ആ ആ ആഹ ശരി ശരി
കാണിച്ചപ്പോ മക പ പെട്ടെന്ന് എന്തോ ബി പി കൂടിട്ടേ അങ്ങനെ ക്യാൻസൽ ആായി
അങ്ങനെ ാൻ ആ ഓ ഓ ഓ അങ്ങനെ ആ ആ് ഇപ്പൊ ാനൊക്കെ ഭയങ്കര പാടാണല്ല നേരത്തെ ഇങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ നേരത്തെ മുൻകൂട്ടി ് ഇതാക്കി വെക്കണം ഇപ്പൊ യൂക്കാലിസിസിന്റെൊക്കെ ആ് യുക്കാലിസിസിന്റെ ഒക്കെ വന്നാൽ പോലും തന്നെ മുൻകൂട്ടി നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചാല് ഒന്ന് രണ്ടു മാസം കഴിയുമ്പോ കിട്ടണം നമുക്ക്
ആഹ അതെ അങ്ങനെ നമ്മക്ക് ഇന്നാ കൊറച്ചുകൂടെ നേരത്തെ കിട്ടിക്കയാണ് ഇതിനും മുമ്പ് ചെന്നോൽക്കൊക്കെ അതിലും വൈകീട്ടാ കിട്ടിക്കണേ പറണ്ട് അപ്പൊ ാവ് ചെയ്തത് അപ്പൊ ഇനിയിപ്പോൊ ബിപ്പിക്കുള്ള ഗുളിക കുട ക്കൻ പറഞ്ഞക്കാണ് ഒരാഴ്ച അങ്ങനെ ഇപ്പൊ ഇന്നലെ ചെക്ക് ചെയ്ത നോക്കുമ്പോളും ബി പിക്ക്ൊ ഒരു കുറവ ഇല്ലാ അറണ്ട് എന്റെ വീട്ടില്
ഇങ്ങനത്തെ അസങ്ങൾ വരുമ്പബി
അഞ്ചു മക്കളാണ് പിന്നെ ഞങ്ങ അഞ്ചു മക്കളാ
ആഹ നിങ്ങ അഞ്ചും പമ്പള്ളരാ
അല്ലല്ല ഒരാങ്ങളുണ്ട് ഒന്ന് ആഹ ഒരാണ നാടി പിണോ അല്ലല്ല ഏട്ടനാ
മൂത്തതാണ് അപ്പൊ നിങ്ങള എത്രാ മതാ
ഞാൻ നിറമീത്തി രണ്ട് താത്ത ഒ ഏട്ടന്
എല്ലാരും കിട്ടിച്ചോ
ആ എറെ പേരെല്ലോ അനയത്തയും കൂടെ ഉള്ളൂനേ
ആഹ അനെത്തി പഠിക്കാ
ആഹ മോള് പഠിക്കണപ്പ
ആഹ അയാൾക്ക്ിപ്പ എൻ കൊച്ചാണാ കൊച്ചാണാ കുട്ടി അല്ലെ നിങ്ങക്ക് പെൺകൊച്ചാണ് പെണ്ണാണ് ഓക്കെ എറെ വീട്ടില് എന്റെ സ്വന്തം വീട്ടില ഉമ്മ പാപ്പ എനിക്ക്റങ്ങിയത്തി അനിയത്തിയുടെ കല്യാണംവും കഴിഞ്ഞീ അനിയത്തിക്ക് രണ്ട് ആനതി കല്യാണംങ്ങാനും ര പെകട്ടിക ഞങ്ങ തമ്മിൽ ഒരേ വയസ്സിന് വ്യത്യാസമുള്ളു
ആ അതെ ഞാന് ൻ്റെ മൂത്തോളും അങ്ങനെ ഒരു ഒന്നര വയസ്സിന്റെ വ്യത്യാസക്കെ ഉള്ളു
ആഞങ്ങള് ഒരു വയസിന് വ്യത്യാസസോളോ ആ എനിക്ക് രണ്ട് ആൺകുട്ടികൾ അനിയ ത്തിക്ക് രണ്ട് പെൺകുട്ടികള് ഹസ്ബന്ഡിന്റെ വീട്ടില് ആ രണ്ടാകുട്ടികളാണ് ഉമ്മ പാപ്പ രണ്ടാ കുട്ടികള് മൂത്തതാണ് എന്നെ കിട്ടിയരിക്കണുന്നത് അനിയന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പ രണ്ടു വർഷാവണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒറ്റ വീട്ടിൽ തന്നെ മേളിലും താഴെയായിട്ട താമസിക്കു
ആ അങ്ങനെ
മേളിൽ ആ മേളിൽ ഞ ഉമ്മ ഇപ്പഴൊക്കെ അനിയന്റെ കൂടെ താഴ താഴെുണ്ട്
ആ
ആആ പിന്നെ എന്റെ മോനെ ഞാൻ ഞങ്ങ വൈകുന്നേരം ക്ലാസ് എടുക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ്സ് അ വൈകുന്നേരം ഉമ്മാടത്ത് കൊണ്ട ആക്കും കൊച്ചിനെ
ആ അതെ
ആ മൂത്താള അവിടെ തഴെ ഫുഡൊക്കെ കഴിച്ച് പഠിച്ചൊക്ക കഴിഞ്ഞിട്ട് അവിടെ പോയി കളിച്ചോളു
ആ ആ
അനിയനും അനിയത്തിയും ജോലി പോന്നുണ്ട് രണ്ട് പേരും ഒറ്റ ഒറ്റ വീട് രണ്ട് നില ഒറ്റ ഇതില് ഒറ്റ കോമ്പൗണ്ട് തന്നെ ഒറ്റ വീടായിട്ട് രണ്ടു നിലയായിട്ട് ഞങ്ങളും മേളിലും അവര് താഴെയും
താഴേട്ടോ അങ്ങനെ ആ ആ അങ്ങനെ എന്നിട്ട് നിങ്ങൾക്ക് മാത്രം എത്ര റൂമ കെണ്ട്കാര്യ റൂമും കാര്യങ്ങളും അടുക്കളയും ഒക്കെണ്ടോ മേലെ
ആ ആ ആ മേള്ൽ കേറി വരുമ്പോ തന്നെ ഒരു ചെറിയ സിറ്റ് ഔട്ട് ബാൽക്കണി സിറ്റ്ഔട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോള് വല്ലിയൊരു ഹോള് രണ്ട് ബാ രണ്ട് ബെഡ്റൂം രണ്ട് കിച്ചൺ പിന്നെ കോമൺ ബാത്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂം അങ്ങനെ പിന്നെ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങള് മക്കളൊക്കെ വലുതാവുമ്പോ ആ ആ ഇന്ശാല്ലല്ലാഹ് കുറച്ചുകൂടെ മക്കളൊക്കെ ഒന്ന് വലുതായി കഴിഞ്ഞിട്ട് അവർക്ക് സ്വന്തം കാലിക്കോ ഇപ്പൊ ഒരാ നമ്മള ഇപ്പോ എന്തെിലും അത്യാവശ്യണ്ടങ്കി കൊണ്ടാക്കാനും ഒക്കെ വേണോ അല്ലേ ചെറുതു ങ്ങളല്ലേ രണ്ടു പേരും ആ അപ്പൊ കൊറച്ചും കൂടി വലുതായിട്ട് ശ്രദ്ധിക്കണം രണ്ടില് സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് മൂത്താള് പഠിക്കുന്നത്
പോ ഒമ്പ മാസല്ലേ
ആ രണ്ടാമത്തെ ആൾക്ക് ഒമ്പതാസം കഴിഞ്ഞ് ഇപ്പ ഈ മാസം പന്ത്രണ്ടാംതി വരുമ്പോ പത്ത് മാസവും
ആ ആ
ഉം ഉം ഇയാള് ജോലിക്കൊക്കെ പോ അങ്ങനെ
ഇല്ലല്ല പോ പോണില്ല ജോലിയൊന്നുല്ല ഞാന് ടി ടി സി എടുത്തി എടുത്ത് ട്ട്ണ്ടായിന്നു പിന്നെ പെട്ടെന്ന കല്യാണം കഴിഞ്ഞു ആ
ആ ഞാൻ അഫ്ലല് കഴിഞ്ഞ് പി ജി കഴിഞ്ഞ് ടി ടി സി കഴിഞ്ഞ് ഇപ്പൊ കെടക്ക്റ്റ്ന് പ്രിപ്പയർ ചെയ്യാണ്
ആ
ഞാൻ വർക്ക് ചെയ്തു കൊണ്ടിരുന്നതാണ് കഴഞ്ഞ വർഷം വരെ പിന്നെ പ്രഗ്നന്റ് ആയതുകൊണ്ട് റിസൈൻചെ യ്തു ഇനി ഇപ്പോ നെക്സ്റ്റ് നെക്സ്റ്റ് ഇയർ ആവുമ്പോ കുട്ടിക്ക് ഒന്നര വസ്സാവുല്ലോ
ആഅ
പ്പൊ പിന്നെ പാലൂടി നിർത്തോലോ ആ അപ്പൊ കേറാ ഞ്ഞി വിചാരിച്ചു
ആ
ഉം ഉ ഹസ്ബൻഡ എവിടെയാണ് ഏത് ആണോ അങ്ങനെയണോ ആ ആ ഷാർജയിലി ഓക്കെ ആ എൻ്റെ ഹസ്ബൻഡ് ഇവിടാ ഹോട്ടലിൽ ജി എം ആയിട്ട് ഹലോ.
ഹലോ
ജി എം ഇല്ലേ ജി എം ഹോട്ടലില് ജി എം ഹോട്ടലില് ജി എം ആയിട്ട് ജനറൽ മാനേജർ
ആഹ ആക്കോ അതെ
ആ എവിടെ തന്നെയാണ് ഞങ്ങൾ മസ്ക്കറ്റിലായിരുന്നു ആദ്യം പിന്നെ കൊറോണായപ്പോ നിർത്തി പോകുന്നതാണ്
ആഹ അതെെ
ആ ആഹ അങ്ങനെയൊക്കെ പോണ് അൽഹംദുലില്ലാ കൊഴപ്പില്ലാതൊക്കെ പോന്ന്
ആഹ അപ്പൊ ആഹ് കൊറ ആയിട്ട്ട്ട നാട്ടിലാവൂലേ കൊറായിട്ട് നാട്ടിലാവൂലേ ഇപ്പൊ
ആഹ് ഇപ്പൊ ഞങ്ങൾ കൊറേ ആയിട്ട് അതായത് മൂത്താൾക്ക് മൂത്താക്ക് പത്ത് മാസായപ്പോ വന്നത് അപ്പൊ അവിടെ കൊറോണ ഭയങ്കരമായിട്ട് പടർന്നു പന്തലിച്ച്
ആഹ പിന്നെ
ആ ഭയങ്കരല്ല അപ്പ ഞങ്ങിങ്ങോട്ട് പോന്നു അവിടെ കൊറോണ ആയപ്പോൾ ഞങ്ങളിങ്ങോട്ട് പോന്ന് മാറിട്ട് പോയരാനേശി പിന്നെ അതല്ല പിന്നെ പോയില്ല പിന്നെ അവിടെ ഇക്കാന്റെ ജോലിയൊക്കെ ആകെ പോയി എല്ലാരും പറഞ്ഞു വിട്ടു പിന്നെ ഒരു കൊല്ലം വെറുതെ ഇരുന്ന് ഇപ്പൊ വിളിക്കും ഇപ്പോ വിളിക്കൊന്ന് പറഞ്ഞു പോവാന്നും പറഞ്ഞിട്ട് പിന്നെ പോയില്ല പിന്നെ നാട്ടിൽ തന്നെ സെറ്റിലായി ഞങ്ങൾ പിന്നെ പോയില്ല ആ പിന്നെ നാട്ടിൽ പിന്നെ നാട്ടിൽ സെറ്റിലായി പിന്നെ അങ്ങനെ ജോലിയൊക്കെ എപ്പോഴാണോ ഹോട്ടലിൽ കിട്ടിയത് ഹോട്ടലിൽ ആദ്യം റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് കേയറിയത് പിന്നെ പിന്നെ കേറി കേറി വന്നത്
ആഹ ഇപ്പൊ നാട്ടിലെങ്ങനെ സുഖായിട്ട് പോണല്ലേ
ആഹ് ഇപ്പൊ നാട്ടിൽ അൽഹംദുലില്ലാഹ് എന്നില്ല മുന്നോട്ടു പോണ്
ആ എന്നിട്ട് ഉപ്പ ഇല്ലേ
ആ ഉപ്പയുണ്ട് ഇവിടെ ഹസ്ബന്റിന്റെ വാപ്പയല്ലേ
ആഹ് അതെ
ആഹ് ഹസ്ബൻഡോൻ്റെ വാപ്പാക്ക് ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ കടയുണ്ട് അത് ചെറിയൊരു തട്ടുകട പോലെ കട പോലെ ആ സ്വന്തമായിട്ട് തുടങ്ങിയതാ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആഹ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ കുറച്ച് മെയിൻ റോഡിലായിട്ടാണ് ഞങ്ങളുടെ വീട് ഇരിക്കുന്നത്
ആഹ അപ്പൊ സുഖം
ബസ്സൊക്കെ പോട റൂട്ടാണ് ആ പിന്നെ അപ്പറിപ്പറൊക്കെ കമ്പനിയും അതൊക്കെയുണ്ട് ഇഷ്ടമാതിരി ഇഷ്ടമാതിരി കമ്പനിയ ക്കെയുണ്ട് അപ്പൊ പിന്നെ ആ കച്ചവടം നടക്കുമല്ലോ ഉം ഉം ആഹ് അ
ഉം പിന്നെ വെറെന്താ ആഹ് ന്നായിക്കോട്ടെന്നാ പിന്നെ വിളിക്കാ ആഹ്